ആഹ് കേക്കുന്ന്ണ്ട്
കേൾക്കുന്നുണ്ടോ? ആഹ് എന്തൊക്കാ പിന്നെ വർത്താനൊക്കെ?
സുഖാണല്ലോ എന്താണവിടുത്തെ വർത്താനങ്ങള്
സുഖാണ് അങ്ങനെ പോണ് ചായയൊക്കെ കുടിച്ചോ?
ആഹ് ചായുടികയിഞ്ഞു
തന്നെ അന്തേ വൈകുന്നേരം എന്ത്യെ സ്പെഷ്യൽ എന്തെങ്കിലും ഇണ്ടാക്കുവോ?
ചേലെ ദിവസങ്ങളില് ഇണ്ടാക്കും ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കിറ്റില്ല
ഇന്ന് ഉണ്ടാക്കില്ലല്ലേ എന്ന
ആഹോ അത് ഇണ്ടാക്കലെന്നേണ് പൊറത്തന്ന് വളരെ വളരെ വളരെ കൊറവാ എനിക്കി കുക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണട്ടോ
ആഹ് ആഹ് മക്കള് വരുന്ന ടൈമില എങ്ങന ഒത്തിരി ഐറ്റം എന്താ ഉണ്ടാക്ക്അ അതൊ പലഹാരങ്ങളോ?
പലഹാരങ്ങളാണ് എണ്ണക്കടി എന്തെങ്കിലും ഇണ്ടാക്കും
അങ്ങനെ ഇണ്ടാക്കുഅല്ലെ ആഹ് ആഹ് മക്കൾക്ക് അതൊക്കാണല്ലോ താല്പര്യം ആഹ് നമ്മള് ഞാന നിന്ന് പുറത്ത് വാങ്ങി ഇന്ന് ചെറിയൊരു തലവേദന ഉണ്ടായിന് അപ്പോ സ്കൂള് മക്കളു വിട്ട് വരുന്ന ടൈ മായപ്പോൾ ഞാൻ വേഗം പോയി വാങ്ങിട്ട് വ ന്നു എന്താന്ന് കണത്തിനൊക്കെ ഭയങ്കര വെല
ആഹ ആ അത് നല്ല വെലയാണ് പിന്നെ എന്താ വാങ്ങി
ഞാന് കൊറച്ച് പലഹാരങ്ങൾ വാങ്ങിയന്ന് ബോണ്ടേം അതും ഇതൊക്കയിട്ട് സമൂസേം ബോണ്ടേം പഴപൊരിയും പിന്നെ എരുള്ള ഒരു പത്തിരി ഉണ്ടാ പത്തിരി വാങ്ങിപ്പോന്ന് നൂറ്റിഅയിമ്പേഉറിപ്പേയി ആക രണ്ടെണ്ണല്ലേത് വാങ്ങിട്ടേ ഉള്ളൂ
അതെ നല്ല എല്ലാത്തിനും നല്ല റെയ്റ്റായി ന്ന് വച്ചാല് ഇപ്പൊ പെട്രോളിനും റേറ്റ് കൂടല്ലേ ആ നേരം മൂ കൊണ്ട് നമുക്ക് ഇണ്ടാക്കാം ബുദ്ധിമുട്ടി നേരത്ത് വാങ്ങാനും പറ്റൂല്ല
വാങ്ങിട്ട് ആ പൈസണ്ടെങ്കില് പ നമ്മള് പണിയെടുക്കാനുള്ള ചെറിയ തലവേദനയ പോ ഒരു മടി അപ്പൊ പിന്നെ അങ്ങനെ വാങ്ങിക്കണ്ടുവന്നു അല്ലെങ്- എന്തെങ്കിലൊക്കെ വാങ്ങല വാങ്ങിണ്ടാക്കില്ലണ്ടാക്കിട്ടുണ്ടെങ്കിൽക്കപ്പോ അവ തിന്നാനും ണ്ടാവും കുറച്ച് പണിയെടു- തരും
നമക്ക് വയറ് നിറച് തിന്നാലോ അതന്നെ
ആഹ് അതാ പറഞ്ഞ അല്ലെങ്കില് ആ ഓരോന്നോക്കെ അങ്ങനെ തുന്നലെല്ലാം ണ്ടാവൊള്ളൂ
ആഹ്
എന്തൊക്കെ വ അവിടെ മഴയൊക്കെ എങ്ങനെണ്ട്?
ഇന്ന് പ്പ മഴൊന്നുല്ല ഇല്ലല്ല ന്ന് മഴൊന്നുല്ല
ന്ന്‌ മഴൊന്നും ല്ലെ? ഏ മഴ പയ്യലുണ്ടോ അന്നലൊക്കെ പൈതീനോ ന്നലൊക്കെ ഉണ്ടായി നമ്മുക്കവിടെ
ഇന്നലെക്കുണ്ടായിരുന്നുട്ട
ആഹ് ഇന്നലൊക്കെ ഇണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ പെയ്തു ഇന്ന് രാവിലെ മഴങ്ങനെ മൂടി നൽക്കുന്നുണ്ട് പെയ്യുന്നില്ല ചെറുങ്ങന വകുന്നേരം വന്ന് ചാരി പോയി മക്കൾ സ്കൂളട്ട് വര ടം ആയപ്പോ
ആഹ ആ അതെ കൂടെ പെയ്യണതൊന്ന കാണില്ല്യ
ആഹ് പെയ പെയ്യന്നൊന്നും കാനന്നില്ല അത ആങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളവൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും ഇപ്രാവശ്യം
അതെ ഇപ്പൊ ഇപ്രാവശ്യം ഒരു മഴൊരു ആ സ്റ്റാർട്ടിങ്ങ് ഭയങ്കര മഴയാരുന്നല്ലേ
ആ ഒരു മയ വിചാരിച്ച് ഇങ്ങനെയാണെങ്കിൽ ഇന്നാൾത്തെ പോലെ വെള്ളപ്പൊക്കം എന്തൊക്കെ ഇപ്പെ തന്നെ എടുക്ക അലർട്ടും കാര്യങ്ങളും എല്ലാംണ്ടായി അത് രണ്ട് ദിവസം കൊണ്ട് അതങ്ങോട് കഴിഞ്ഞ് പിന്നെ മഴേന്റെ യാതൊരു ഇതുല്ല മയ കഴിഞ്ഞിന്നൊക്കെ പറഞ്ഞേ ഞാ പറഞ്ഞു രണ്ട് മഴ പെയ്താപ്പോത്തിന് മയ കയിഞ്ഞോ
ആ എന്താണാവോ അഭിപ്രായം നിങ്ങക്കവിടെ ഏഹ് ബുദ്ധിമുട്ടുണ്ടാ വെള്ളത്തിനുണ്ടാ
ഇല്ലില്ല നമ്മക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ്
നമ്മക്ക് ആ വെള്ള ആദ്യൊ തന്നെ ആ കിണർ വെള്ളൊക്കെ തന്നെ കൊയലാണ് ആദ്യക്കെണ്ടായി മയ എന്നിട്ടുണ്ടെങ്കിൽ നമ്മ റോട്ടിലൊക്കെ ഫുള്ള് വെള്ളം നിക്കലേയ്ന് എന്നിട്ട് റോട്ട ന്ന വെള്ളം നെറയുന്ന ടൈമില് നമ്മള വീട്ടിലേക്ക് എല്ലാം കേറു ആയിരുന്നു ഇപ്പ അങ്ങനെ ഒന്നുല്ല ഇപ്പ വീടൊക്കെ പൊളിച്ച് വേറെ വീ എടുത്ത്പ്പ നമ്മള് താറായിറ്റു കുറ്റുവിനെ റോഡൊക്കെ പൊന്തി വൃത്തിയാക്കിപ്പോ വെള്ളത്തിന്റെ പ്രശ്നം തീർന്നിപ്പോ ആദ്യം നല്ല വെള്ളം വരുവായിരുന്നു മുറ്റത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും തോട്ടിലും മി റ്റത്തൊക്കെ വെള്ളണ്ടാവും ഇപ്പ അങ്ങനത്തെ പ്രശ്നല്ല അവിടെക്കെങ്ങനെ മഴ പെയ്താ വെള്ളം വരോ
ഇല്ല അത് ഞങ്ങള് കുറച്ച് ഹൈറ്റിലാണ് അപ്പൊ ഒഴുകി പോകും കോറിണ്ട് ഇവിടെ അടുത്ത് ഏഹ് മല ഒന്നുംല്ല എന്നാലും കൊറച്ച് ഹൈറ്റിലാണ് അപ്പോ അത്ങ്ങനെ ഒഴുകി പോയിക്കോളും കോറിയൊക്കണ്ട് ഇവിടെ അപ്പൊ ആ കോറിൽക്ക് ഒഴുകി പോകും അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ട് ട്ടില്ല വെള്ള വന നല്ല വെള്ളാവുമ്പോ വെള്ളം ഇല്ലാത്തെന്റെ ബുദ്ധിമുട്ട് ചിലപ്പുണ്ട് അയൽവാസിക്കൊക്കെ
ആഹ് ആഹ്
അപ്പം കുറച്ച് നല്ല വേനലാമ്പോക്കെ ഒരു ടൈറ്റ് ഇണ്ടാവലുണ്ട് അപ്പുറ അപ്പറത്തൊക്കേയ്
ഉം ആഹ്
പിന്നെ കുഴലും കിണറും ഉള്ളൊണ്ട് കിണറില് അടി എത്തുട്ടാ അ പക്ഷെ അപ്പത്തിന് ഞങ്ങള് കുഴൽ കിണറീന്ന് അടി കൊഴൽ കിണറീന്ന് അടിക്കലൊടങ്ങും അപ്പോ പിന്നെ കൊഴപ്പില്ല
ആഹ് ആഹ്
അങ്ങനെ
അവ അങ്ങനക്കാണ് അവിടെ അപ്പൊ അതങ്ങനെ അവിടെ അപ്പോ അതങ്ങനെ കിണറിലൊക്കെ നല്ല വെള്ളംണ്ട് അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ലാലോ നിങ്ങൾക്ക്
എന്ന് വെച്ചാല് ഇല്ല വേനലാവുമ്പോ ഞങ്ങക്ക് ഇതന്നെ കെണറിലൊന്നും വെള്ളം വലിയലുണ്ട് അടിയെത്തലുണ്ട് അപ്പോ പിന്നെ കുഴലീന്ന് അടിക്കല്ലേ നോട്‌ വല്ല്യ ബുദ്ധിമുട്ടില്ലാന്ന് പറയും ഒന്നില്ലെങ്കിൽ ഒന്ന് ഉള്ളതുകൊണ്ട് നല്ല
ആഹ് വെള്ളത്തിന്റ താവുള്ളു അല്ല കോറിയ ടൈം അങ്ങനെ ക്കാവുമ്പോ പറഞ്ഞ വെള്ളത്തിന്റൊക്കെ പ്രയാസം ഉണ്ടാവന്നൊക്കെ പറഞ്ഞ്
ആഹ് ചെലേ ഏരിയലുണ്ട് നമുക്ക്
വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലേ ഉം ഇന്നെന്താ രാത്രിയാ എന്താ രാത്രി എങ്ങനെ ചപ്പാത്തിയാ പുട്ടാ ചോറാ
ചോറല്ലെ
എല്ലാരും ചോറ്
നിങ്ങള് വേറെ എക്സ്ട്രാന്തേലും ഉണ്ടാക്കലുണ്ടാ
നമ്മള് അങ്ങനെ ഇതിലൊരൊക്കെവര് പോയില്ലേ ഞാനും രാത്രി ചോറ് നമ്മള് പിന്നെ രാത്രി ഫുഡ് കഴിക്കൂല്ല. ഞാനും മക്കളും കഴിക്കുല ചെറിയ മോനും കഴിക്കും ഇക്കാക്കേം കഴിക്കുള്ളു അപ്പൊ പിന്നെ ഓര്ക്ക്‌ള്ള ചോറ് ഉണ്ടാവും രാവിലെ ഉണ്ടാക്കിയ കൂട്ടാനും ഇതെല്ലാം ഉണ്ടാവും അതിന്നാ പിന്നെ ചോറ് വെക്കും ഞമ്മൾ രാ അതായത് വൈകുന്നേര ഇങ്ങനെന്തെങ്കിലും കാര്യായിട്ട് എന്തെങ്കിലും പല കാരംന്ത്തിന്നിട്ടണ്ടങ്കി പിന്നെ രാത്രിഎന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും അത് കഴിച്ച് കെടക്കും അത് കുറച്ചായിപ്പോ ഒരു മൂന്നാല് വർഷായിട്ട്പ്പ അങ്ങനെ തന്ന ഡയറ്റ് സംബന്ധമായിട്ട് അങ്ങനെ അങ്ങോട്ട് കെയർ ചെയ്ത്
അതെ അതെ ആഹ് ആഹ് പക്ഷെ ഒരു കണക്കിന് നല്ലത് തന്നെയാണ് ട്ടാ നേരത്തെ ഭക്ഷണം കഴിക്കല്
ആഹ് കഴിഞ്ഞ് പിന്നപ്പം എന്തെങ്കി രാ ഫുഡാ നമ്മള് അതാണ് അപ്പൊ അങ്ങനെ സമയത്ത് ആമ്പോ ഉച്ചക്ക് വല്ലാണ്ട് തി തിരെ തിന്നൂല അല്ലെങ്കി കൊറച്ചെന്തെങ്കി കഴി ക്കും വൈകുന്നേരം ചായ ഒയിവാക്കും
അതെ
രാത്രി എന്നാലും നമ്മള് പോയിട്ടുണ്ടെങ്കി അവടെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും പ ത്തിരി ഐറ്റംസ് തിന്ന ചോർമലേക്ക് പോവുല്ല രാത്രി അത് ഞങ്ങളയ്ന് ചോറ്ങ്ങാൻ തിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് കല്ല് വയറിലുള്ള പോലാണ് ഭയങ്കര വെയിറ്റ് പോലെ കെട ക്കാനൊന്നും കഴിയൂല്ല അത് പ്രയാസ. കൊറെ ആയിട്ട് രാത്രി അങ്ങനെ തിന്നാത്തിനക്കൊണ്ട് ആഹ് അപ്പൊ രാത്രി ഫുഡ് കഴിച്ചാ ഒറങ്ങാൻ കഴില്ല അങ്ങനല്ലയ് ഇങ്ങനെ എന്തെ കഴിക്കൊരു ചപ്പാത്തി അല്ലേ രണ്ട് ചപ്പാത്തി അങ്ങനെ പത്തിരിയായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നാ വാങ്ങനവ് ഓരോന്നൊക്കെ കഴിച്ചാല് അപ്പോ ഒരു സുഖം ഉണ്ടാകും ചോറും തിന്നാ കഴിയ്ല്ല അങ്ങനത്തെതിന്നു
എനിക്ക് നേരെ തിരിച്ചാട്ടാ ഇതേപോലെ ലെ ലൈറ്റ് ആയിട്ട്ന്തേലും ചപ്പാത്തി എന്തേ കഴിച്ച് കഴിഞ്ഞാൽ രാത്രി ഒറക്കം കിട്ടൂല.
അത് നമ്മള് ഇങ്ങനെതെ ഞാനൊക്കെ ആദ്യം അങ്ങനെത്തന്നെന്നു. ഉം വയറ് കാളീട്ട് കെടുക്കാൻ കാഴ് ആഹ് അതാണ് അപ് ആഹ്
പറയും വേണ്ട അള്ളാ എത്ര കഴിച്ചാലും വെഷ് പ്പിന്റെ മൂത്താപ്പേണ്.
ആഹ് അതൊന്നും കഴിയൂല ഇപ്പ് ഇപ്പ ഫിഡിങ്ങുള്ള ടൈമിലൊന്നും കഴുല ഞാനൊക്കെ പത്ത് കൊണ്ടാ ടൈറ്റൊക്കെ തുടങ്ങിയിട്ടുള്ളൂ എമ്പത്തിനാല് കിലോ ഉണ്ടേയ്ന് ഞാന് ആഹ് അവിടുന്ന് ഇപ്പൊ മോനൊക്കെ വലുതായീന്റെ ശേഷം ഇപ്പടുത്ത് അമ്മള് ഞാൻ ന്യൂട്രീഷ്യൽ അങ്ങനെ ഒരു മൂന്ന് മാ സം കഴിച്ചിട്ടുള്ളൂ അത് കൂടുതലൊന്നും നമ്മള കൂടെ വരൂല അത്ര ഭയങ്കര റെറ്റ് ആണല്ലോ അയ്ന്
റെറ്റ് അല്ലല്ലേ അവര് ഫുഡ്ളോ കഴിക്കണ
അവിടെ ഫുഡൊന്നുല്ല ഓരാ പൊടി മാത്രം കലക്കി ജൂസ് അടിച്ച് കുടിക്കും
ആഹ് ആഹ് ഇപ്പത്രായി വെറ്റ്
ഞാ ഞാനിപ്പോ എഴുവത് എമ്പത്ത്നാല്പ്പൊ പതിനാൽ കിലോ കൊർച്ച് പിന്നെ കുടുതല് കുറാ ക്കാൻ ഇക്കാക്ക സമ്മയ്ക്കൂലാ മൂപ്പര്ക്ക് താല് പര്യല്ല വല്ലാണ്ടെ വെറ്റ് കൊറിണേ ഇന്നലെ തന്നെ എന്തോ അങ്ങനെണ് ഇങ്ങനെന്നൊ ഒക്കെ പർഞ്ഞിട്ട് പിന്നെ അത്ങ്ങനെ മ് കണ്ടിന്യൂ ചെയ്തിട്ട് അങ്ങനെ പോണേ
ജിമ്മില് പോവ്ണ്ടാ
ഇല്ലില്ല്യ അതോ പരിപാടിയൊന്നുല്ല അറുവത്തൊമ്പത് എയ് വത് അറുപത്തൊമ്പത് എയ്‌വത് അയ്ന്റെ മോളിലേക്ക് കൂടാണ്ട അറുവത്തൊമ്പതെയ്‌വത് അറുവത്തൊമ്പതെയ്‌വത് അങ്ങനെ പോം ആയിന്റെ മോളേക് കൂടാൻ സമ്മയ്ക്കൂല
ഇല്ലെ ജിമ്മിന് പോവാണെങ്കി നമക്ക് ഇഷ്ടള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കെ
അത് എല്ലാരും പറഞ്ഞേക്കണ് ജിമ്മിന് പോയാ നമ്മക്ക് ഇഷ്ടള്ള ഫുഡ് കയ്ക്കാന്ന് പക്ഷെമ്മള് ജിമ്മ് നിർത്തി വിജ ച്ചിട്ടൊന്നും നമ്മളെ വൈറ്റ് കൂടൊന്നുല്ല അത് നമ്മള് ഫുഡ് അങ്ങനെ താക് കണ് അപ്പൊ പിന്നെ ഇത്ണ്ടാവൂല്ല ഫുഡ് കഴിക്കണ ടൈമല്ലേ
വർക്ക് ഔട്ട് യ്യണ്ടല്ലോ ന്നെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കായിര്ന്ന്
ആഹ് അയ്ശരിയാ ങ്ങനെ ആവുമ്പോ ഇതങ്ങനെല്ല അത് നമ്മൾങ്ങനെ ഡൈറ്റട്ക്കുമ്പോ എന്താന്നറിയൊ ഈ ഇവര് വെർബാ ഈ ന്യൂട്രിഷന്റെ തി ചേർന്ന്ട്ട്ണ്ടെങ്കില് ഒരു ഫുഡും കഴിക് യ്യാം പറ്റൂല
ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ എങ്ങനെ ആഹ്
ട്ടുള്ള പരിപാടിയ ആഹ് ഫുഡ് ഒഴിവാക്കി കിട്ടുള്ളൊരു പരിപാടി തീരെ
ഫുഡ്‌ ലൈപ്പല്ലെ നമുക്ക് നല്ല ഫുഡൊക്കെ കയ്ക്കണ്ടെ
ആഹ് അതാണ്
അതെ അന് ഇത് ഇപ്പെ ആഹ് ഇതെന്തു കഴിക്ക
അവ്ട ഓര്ക്ക് ആഹ് വെള്ളം ഇങ്ങനെ കല്ക്കി കുടിക്കാന്നല്ലാണ്ട് ഒരു നേരത്തെ ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ
ആഹ് അതെ അയ്ലെന്തൊക്കെണ്ട് ചിക്കനൊക്കെ എത്ര ഗ്രാം കണക്കിനൊക്കെല്ലേ
അങ്ങനൊന്നുല്ല അത് അങ്ങൻത്തെ കണക്കൊന്നുല്ല പക്ഷെ പൊരിച്ചതൊന്നും കയ് എണ്ണേല്ട്ടൊന്നും അധികം കയ് ക്കാൻ കയ്യൂല കറി വെച്ച് നമ്മക്ക് എത്രയും കഴിക്ക്യാ ചോറ് കൊറ്ച്ച് ക്യാ പകുതി ചോറ് വിൻ ഉപ്പേരി കറികൾ അങ്ങനെള്ളൊക്കെ കൂടുതൽ എടുക്കാ പൊരിക്ക്യാൻ പറ്റൂല്ല മീൻ പൊരിച്ച്ത് കയ്ക്യാംറ്റുല്ല കറി വെക്ക ചിക്കന് കറി വെക്ക പ ഇച്ചിട്ടുള്ളത് എന്ത് എണ്ണ വയ്ക്കാത്ത എന്ത് പരിപാടി എത്രയും കഴിക്കാം
എയർ ഫയറ് യൂസ് ചെയ്യലെ പ്പൊ
ആഹ് അതൊക്കെ യൂസ് ചെയ്യാ അങ്ങനത്തെതൊക്കെ ചെയ്യാ നമ്മള് ചുട്ടെട് സംഭവങ്ങള് എണ്ണല്ലാത്ത എത്രേം എങ്ങനേം കഴിക്ക പക്ഷെ ക
ക്യല്ലേ
അങ്ങനക്കെന്തും കയിക്ക്യ പക്ഷെ ഒരു നേരം ഉച്ചക്ക്രു സമയം പകുതി വയറ് നറിയാൻ പടിയുള്ളൂ അങ്ങനെ ഒരു മൂന്ന് മാസം കഷ്ടപ്പെട്ട് ഉള്ള കൊറ്ച്ച് നെ സ് അ എല്ലാ കൂടെ നിർത്തിപ്പ നമ്മള ഇഷ്ടത്തിനാവും ഉച്ചക്ക് ഫുഡ് കയ്ക്ക്യും ഒരു നേരെ കയ്ക്യുന്നൊള്ളൂ അങ്ങനെ ഒരു നേരായിട്ടങ്ങനെ കയ്ക്ക്യും ഇന്നായിക്കോട്ടെ ഞാം പിന്നെ വിളിക്കട്ടോ
ഓക്കെ ശരി ഓക്കെ ഓക്കെ